ആഹ് ഹലോ
ആഹ് കേക്കുന്നില്ലേ?
ഓഹ് ന്നാ മ്മക്കൊരു ബിരിയാണിണ്ടാക്കിയാലോ?
ബിരിയണിയോ?
ഏഹ് അല്ലെങ്കില് വയ് വേണ്ട സദ്യാക്കാല്ലേ? സദ്യാക്കാ ഇന്നിപ്പോ ബിരിയാണിയും എർച്ചീ ഒക്കെ തന്നെയല്ലേ?
എല്ല സദ്യ കൊറച്ച് പണിയാണ്. കൊറെ സാധനം വേണ്ടേ? കറികള്
ആഹ് അത് വേണം. ബിരിയാണി വെക്കാനിക്കങ്ങനെ ആ ഒരു പരിചല്ല ഞാന് പച്ചക്കറിയാണ് ക്ക് എളുപ്പം ആഹ് ന്നാലും എങ്ങനേങ്കിലൊക്കെ തട്ടിക്കൂട്ടാല്ലേ? നിച്ചല്ലാത്തത് ങ്ങള് പറഞ്ഞന്നാ മതിട്ടാ
ഇഞ്ഞി സദ്യ വേണതാക്കാം. ഞമ്മള് സദ്യ തിന്നാത്തേ
ഏഹ് അല്ല ഞ ആ സദ്യയാണെങ്കി സ ആഹ് വാ കുട്ട്യാൾക്കൊക്കെ ഇഷ്ടപ്പോ ബിരിയാണി ആവൂല്ലേ? ഏഹ്
എൽ ആഹ് കുട്ട്യേക്ക് എല്ലാം കണക്കന്നെ
ന്നാ ബിരിയാൻ വെച്ചാല നിച്ചല്ലാത്തത് ങ്ങള് പറഞ്ഞന്നാ മതി.
ആഹ് പറഞ്ഞരാ ആഹ്
ആഹ്
ഉം എന്ത് ബിരിയാണ്യ?
കോഴി ബിരിയാണി ആക്കാ
കോയാ
ല്ലേ? കോയി ആക്കാ അയ്യോ ഞാൻണ്ടാക്കല് ആദ്യം കോയില് പച്ചമളകും ഇഞ്ചിം അതങ്ങടെ അരച്ചത് ക്ക് വെളുത്തുള്ളിം എല്ലാം കൂടി അരച്ചിട്ട് പുതീനേം ഇതും കൂടെ അരച്ചങ്ങാട് കൊഴച്ചയ്ക്കും ആദ്യം ബിരിയാണ്ടാക്കാനും വല്യേ കഷ്ണാക്കീട്ട് കൊണ്ടന്നിട്ട് പീടിയേന്നന്നെ മുറിപ്പിച്ച് കൊണ്ടരലാണ്. അങ്ങനെയാക്കും ആഹ് പിന്നെ അരി തളപ്പിച്ചിട്ട് ഊറ്റും നമ്മള് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് നല്ലവണ്ണം തളച്ചിട്ട് അയിലൊഴിക്കും. ന്ന്ട്ട് ഊറ്റും ചെലരൊക്കെ കാണാം മഞ്ഞപ്പൊടി ഇടുന്ന്. ഞാൻ മഞ്ഞപ്പൊട്യൊന്നും ഇടലില്യാട്ടോ മഞ്ഞപ്പൊടി ഇടല്. ഞാൻ അങ്ങനെ തളപ്പിച്ചുറ്റലാണ്. ലേശു അത് തളപ്പി ആഹ് ഉപ്പ്ടും പിന്നെ ആദ്യ എറച്ചി അങ്ങ്ട് ദമ്മില് ഇടും അയിന്റെ മോളില് അറിയാത്തത് പറഞ്ഞരണേ അയില് തൈര് ഒഴിക്കും. കൊറച്ച് ഇറച്ചില്. ചെറുനാരങ്ങിം ചെലോര് ശുർക്ക ഉപയോഗിക്കും. ഞാൻ ശുർക്ക ഒഴിക്കലില്ല
ചോറ് വേണങ്കില് കട്ട പിടിക്കാതിരിക്കാനേ കൊറച്ച് ചെറുനാരങ്ങോ ശുർക്കേയോ എന്തേലും ഒയിച്ചാതി
വേറൊരു ഫ്രണ്ടറിഞ്ഞു ഓര് സുർക്കൊക്കെ ഒഴിക്കലുണ്ടന്ന് ഞാൻ സുർക്ക ഒഴിക്കലില്ല. ഇത് വെച്ച്ക്കോ പിന്നെ അയിന്റെ മോളില് എറച്ചിട്ടെങ്ങാണ്ട് അണ്ട് ദമ്മിടും മൈദപ്പൊടി ചുറ്റോടിറ്റുവാക്കിങ്ങാണ്ട് മോളില് കൊറച്ച് തീക്കനലുട്ടങ്ങാണ്ട്
എനക്ക് ഈ എറച്ചി മസ്താലേലായാല് ഇഷ്ടല്യാ. ഞാന് എറച്ചി വേറതന്നെ വെക്കും. കുമ്മത്താല വേറെ എറച്ചി വേറെ എന്നാ പൊരിഞ്ഞെ തുന്നാൻ രസല്ലേ ഈ മസാലയൊക്കെയെടുന്നെങ്ങ് ഞാ എനക്ക് മാത്രം കൊറച്ച് മാറ്റിവെക്കും
ആഹ
അതായത് പീസ് മാത്രം മാറ്റി വെക്കും ചോറ് മസാലിയിടും
ആഹ ആഹ അപ്പൊ കുട്ടിയാക്കെ കൊ ആഹ അപ്പൊ കുട്ടിയാക്ക് കൊടുക്കാനെരുല്ല വുമ്പോ കുട്ട്യാളും കഴിച്ചോളൂലെ ക്ഷെ എരുവെല്ലാതില്ല കുരുമൊളകും പൊടി ലേശെടൊള്ളൂ കുട്ട്യാൾകൊക്കെ കൊടുക്കണ്ടെജാരിച്ചിട്ട് ആഹ് ഇബടീം അങ്ങൻതന്നെ ഇവട്ത്തെ കുട്ടിയ ക്കെരൊന്നും പറ്റൂല്ല നമ്മളെല്ലാരും അങ്ങൻതന്നെല്ലെ വെക്കല് അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ വിള്ച്ചു ചോയ് ട്കെ അങ്ങട്ട്ങ്ങെട്ടും മ്മളെക്കെപ്പം ഫ്രണ്ട്സല്ലേ അപ്പെല്ലാരോടും ചോയ്ച്ചിട്ടാ വെക്കല് ഇപ്പങ്ങെന്യാണല്ലോ എന്ത് സാധനണ്ടാക്കാണെ മ്മക്കങ്ങട്ട്ങ്ങോട്ടൊക്കെ വിള്ച്ച് ചോയ്ക്കാലോ പണ്ട ത്തോർക്കോന്നലല്ലോ ഫോണ്ള്ളതൊണ്ട് നിച്ചെല്ലാത്തെല്ലാരും പർഞെരല്ലോ പിന്നെ അതേപോൽതന്നെ ബീഫ് വെക്‌യാക്ക്യറീല്ല ഞാനെങ്ങനെങ്കിലൊക്കെ കാട്ടിക്കൂട്ടും ഞാന് അഹ് കഴിക്കലില്ല അതോണ്ട് പിന്നെ ഞാ ഇക്ക്യയത് വെക്കാനുംവല്ല വശല്യ ന്നാലും വെക്‌യും
ഇതിന് കൂട്ടാനെന്താ ചമ്മന്തിയൊ അച്ചാറോ?
എയ്ക്ക് ബിരിയാണിക്കോ?
ആഹ്
ചമ്മന്തിണ്ടാക്കും മ്മള് പൊതീനിം തേങ്ങിം പച്ചമൊളകും ഇട്ട്കാണ്ട് ചമ്മന്തിയരക്കും അയില് കൊർച്ച് സുർക്കെയ്ക്കും പിന്നെ വാണെങ്കി തൈരും ഉള്ളി മുർച്ചതും
ഉം എനക്ക് തൈര് ഇഷ്ട്ടെല്ല ഞാൻ സുർക്കയ്ല് കാര റ്റും ഉള്ളിയും മ കക്കെരെക്കെട്ടിട്ട് അത്ണ്ടാക്കും ആഹ് സാലഡ് പോല
ആഹ്
പിന്നെ അച്ചാറുണ്ടാവുന്തെങ്കിലും
ആഹ് ആഹ് ആഹ് ആ മധ്‌രെള്ളച്ചാറും നല്ല രസല്ലെ മ്മള ഈത്ത
ഈത്തപഴച്ചാറ് ആഹ് ഈത്തപ്പഴം നല്ലരസ ഇവടെണ്ടൊരച്ചാറ് ഈ ത്തപ്പയും മാങ്ങംകൂടെ മിക്സായിറ്റ്ള്ളെ
അഹ് കൊർച്ചെര്ന്നാ കേടെരോ? മ്മള്ണ്ടാക്കിയാല് ഒരു ലഹരിന്റെ മണം വെരോ? ഇല്ല്യല്ലേ ചെലേനാണാ ഒരു മണാണ്ങ്ങെട്ടെവെര്ന് ല്ലെ ഫ്രിഡ്ജിലെക്കണൊ?
ക്കുന്നെന്റെന്തെങ്കിലും കൊഴപ്പെങ്ങാനെയ്ക്കും
ഏഹ് അഹ്ക്കെ കല്യാണ പേരെപോയി കൂട്ടുമ്പോ ഇക്ക്യല്ലഷ്ടാ ഇക്ക്യാ മധുരള്ളതാഷ്ട്ടം ഇക്കിമറ്റേല്ലഷ്ട്ടം
ആഹ് മധ്‌രെള്ളതാ?
ആഹ് ആഹ് മധ് രെള്ളെണ്ടാവൂലെ? ചെലെ കല്യാണത്തിനെല്ലുമ്പൊക്കവിടെ കാണാ മധ് രള്ളത് ഇവടെ മധ് രല്ലാതെണ്ടാക്കും ഞാന്
ഈത്തപഴടെണ്ടേ മധുരത്തിന് ചെലര് ശർക്കെരെടും
ആഹ് ചെലോല് മുന്തിരിയോണ്ട്ണ്ടാക്കൊല്ലോ? പഴുത്ത മുന്തിരിയൊക്കെ കാണാം ആഹ് മുന്തിരിന്റാള് കല്യാണപ്പെരിലൊക്കെ കാണാം മുന്തിരി, ഈത്തപ്പഴം കൂടെ അയ്ല് കേരറ്റൊക്കെണ്ടാവും ആഹ് ആഹ് ഇവടെണ്ട് ആഹ് ഓരോ സെൽത്ത് ഓരോ മാരിയെല്ലേ? അതൊണ്ടന്നെരിക്കും കല്യാണം ആഹ് ഓരോ രീതിയല്ലെ ആഹ് മധ് രള്ളനല്ലെല്ലെ ചെലർക്ക് മധ്‌രഷ്ട്ടപ്പെടും ചെലർക് മധ് അമാര്ക്ക് വല്യ മൊളകൊക്കെ പ്പാട് കാണാ അച്ചാറണ്ടെ ഉ ആഹ് പുളിട്ട്ങ്ങാണ്ട് വെറുതെ മധുരം വാരിട്ടിങ്ങാണ്ട് അച്ചാറാക്കിട്ട് കല്യാണപെരേന്നൊക്കെ കിട്ടുമ്പോ ഒന്ന് നാമക്ക്യാ രസാട്ടോ
ഞങ്ങള്ണ്ട് ഒന്നുംല്ലെങ്കി പെട്ടെന്നൊരു അച്ചാറുണ്ടാക്കല്ണ്ട് എങ്ങനെന്നച്ചാല് ഈത്തപ്പഴം ഇല്ലേ
ആഹ്
ഈത്തപ്പഴവും ബീട്ട്റൂട്ടും വെച്ചിട്ട് നല്ല രുചിയ അത് ബീറ്റ്റൂട്ട് ഒന്ന് ചൂടാക്കും. ജസ്റ്റ് ഒന്ന് ചൂടാക്കും. എന്നി ട്ട് അരച്ചിട്ട് ഈത്തപ്പഴം അരച്ച് ഇതില് ചേർക്കും.
മിക്സില് ഇട്ടിട്ടോ?
ആഹ് ആഹ് ഈത്തപ്പഴോം ബീറ്റ്റൂട്ടും ഇട്ട് മിക്സ് ആക്കിയിട്ട് അയില് ഉപ്പും കൊറച്ച് എന്താ എന്താ നമ്മളെ കായോ? അങ്ങനെ എന്തോ ഇല്ലേ?
ആഹ് കായം കായം കായം.
ആഹ് അതുപോലത്തെ എന്തോ ഒരു സാധനം. അത് എന്താ ഇടുന്നേന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല.
കായം ഉണ്ട്. അച്ചാറ് ഇടുമ്പോ കായം ഇടോ. പക്ഷെ മധുരം ഉള്ളേല് ഇടുവോന്ന് എനിക്ക് അറിയില്ല. ഞങ്ങള് മാങ്ങേം
പൊടിയാ അവരിടുന്നേ. ഇവിടെ എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടാക്കലിണ്ട് എനിക്ക് ചോദിക്കാന് ഇങ്ങനെ മറന്നുപോയി. ഞമ്മള് അവര് ഉണ്ടാ ക്കുന്ന കാണുമ്പോ പിന്നെ നോക്കൂലല്ലോ.
ചേറിലമ്മള് മാങ്ങൊക്കെ അച്ചാറിടുമ്പോ കായപ്പൊടി ഇടും.
ആഹ് എന്നിട്ട് ഇത് രണ്ടും കൂടെ അരച്ച് ഉപ്പും ഇട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കും. എന്നിട്ട്കടുകോ എന്തോ ഇട്ടിട്ട് കുറച്ച് സുറുക്കിയേം ഉഴിച്ചാ നല്ല ടേസ്റ്റാ. ഇപ്പ തിന്നാൻ. അതാവുമ്പോ പെട്ടെന്ന് അപ്പെ ഒന്നും ഇല്ലെങ്കിലും വേഗം ഒരു ബീട്രൂട്ട് പോയി വാങ്ങി ഈത്തപ്പഴം അധികം ഇവിടെത്തന്നെ ഉണ്ടാവും.
അല്ല ശരീരത്തിനും നല്ലതാണ് ബീട്രൂട്ട്.
ബീട്രൂട്ടും ഇത്തപ്പഴവും നല്ലതാണല്ലോ. രക്
ആഹ് രണ്ടും നല്ലതാ. ആഹ് ആ അങ്ങനായാലും മതി.
ഉം
എങ്ങനെ ആയാലും പക്ഷേ ബിരിയാണി ഒക്കെ എളു ഇപ്പ അയനേക്കാളും പാടാണ് നമ്മളെ സദൃ.
സദ്യ ആ ണ് പാട്. എത്ര വിഭവം വേണല്ലേ.
ഒരു സാമ്പാർ വാണം ഒരു ഓലൻ, ഒരു കാളൻ, ഒരു എരിശ്ശേരി ഒരു പുളിശ്ശേരി, ഒരു അവിയല് പിന്നെ കൈതച്ചക്ക കൊണ്ടന്നു. കൊറേ പാട് ഉണ്ടാക്കാനൊക്കെ പറ്റും. നമ്മള് പരിശ്രമിക്കണന്നൊള്ളൂ. ഉണ്ടാക്കാൻ കഴിയൊക്കെ ചെയ്യും. ഇപ്പ അതിന് കു ക്കറും ഇതൊക്കെ ഉള്ളതുകൊണ്ട് സുഖാ മോളെ ഉണ്ടാക്കാന്. അവിയല് ഒരു വിസൽ അടിച്ചാ തന്നെ അവിയലായി പിന്നെ ഓലന്, കാളനൊക്കെ മമ്പയ ആഹ് ആഹ്. ഇപ്പ എന്താണ് എല്ലാം പൈസ കൊടുത്താ കിട്ടണ സാധനായില്ലേ. പക്ഷെ അത് മ്മള് ഉണ്ടാക്കണ ആ ഒരു ഗുണം എന്തായാലും അത് ഉണ്ടാവൂല. ഏയ് മ്മള് പീടിയേലൊന്നും ഏൽപ്പിച്ചേച്ചാ ആ രുചി ഉണ്ടാവൂല്ല. പീടിയിലൊക്കെ നമ്മള് ഏൽപ്പിച്ച് ഇത് വാങ്ങി കഴിക്കണത് നമ്മള് ഇണ്ടാകുബം വേറെണ് പക്ഷെ രുചിയാണ് പീടിയേന്ന് നമ്മള് വേറെ വെല്ല സാധനൊക്കെ ഇണ്ടാക്കി കഴിക്കയാണെങ്കിൽ നമ്മള് ഉണ്ടാക്കണെക്കാളും ടെസ്റ്റക്കാരം സദ്യ ആഹ് ആഹ് സദ്യ ഇമ്മള് ഇണ്ടാക്കണത് തെന്നെ നല്ലത് മം റ്റുള്ള സാധനൊക്കെ ഇമ്മള് വാങ്ങണതാ ആഹ് ഇവിടെത്തന്നെ ഞങ്ങള് ചെ പിറന്നാളു ഏഹ്
ഓണത്തിന് വരാം അപ്പെ ഉണ്ടാക്കി തരാൻ പറ്റിനി
ആഹ് ആയിക്കോട്ടെ വരോണ്ടുട്ടോ ഓണത്തിന് ഇനി ഞാൻ വിളിക്കണ്ടല്ലാ. ഓണത്തിന് എല്ലാരും ഇങ്ങോട്ട് പോരോണ്ടു ഇമ്മക്ക് ഉഗ്ര സദ്യ ഇണ്ടാക്കാ ഏഹ് വാണേ പാർക്ക് പോക കുട്ട്യാള് എല്ലാരും കൂടെ കൂടി ഇമ്മക്ക് പാർക്ക് പോണം ഇവിടെക്കെ ചുറ്റി കാണാ ഞാനും വെര്ന്റ് ഇങ്ങളെ കൂ അവിടെ ചുറ്റു ഭാഗൊക്കെ കാണാന് ഇമ്മക്ക് ആഹ് ഇമ്മക്ക് മറ്റേ ഫ്രൺസളൊക്കെ വിളി ക്യാ എല്ലാരും വിളിക്ക്യ ഒരു കൂടിക്കാഴ്ച ആയി ചെയ്തു ആഹ് അപ്പൊ ഒരു കൂടിക്കാഴ്ച്ച് ച്ച ആയും ചെയ്തു നമ്മള് എപ്പളും കാണണ്ടാണല്ലോ അപ്പൊ മറ്റോരും കൂടെ അന്ന് വിളിക്കാം നമ്മക്ക് എല്ലാരി കൂടെ
ക്യാ
ആഹ് എല്ലാരോടും കൂടെ ഇമ്മക്ക് വരാൻ പറണേ
ആഹ്
ങ്ങട്ട് അമ്മക്ക് പോണം അതൊരു രസല്ലേ എപ്പളേങ്കിലൊക്കെല്ലേ ഒള്ളൂ ആഹ് നല്ല മോളാണിട്ടോ നല്ല പാടുള്ളതനന്നെ പറയണേ നല്ല ഗതിയെടാണപ്പം
എന്തായാലും ഉ
അയിക്കോട്ടെ അയിക്കോട്ടെ ഇക്ക് സന്തോഷം ആഹ് ഇണ്ടാക്ക അതെന്താ അടപ്രവൻ എന്താ ഒരു പ്രധാനം ന്നറിയോ അതിപ്പോ ഈ കു ക്കറിലൊക്കെ വേവിക്കാന്ന് പറിയിണ്ടല്ലോ അതൊന്നും ടേസ്റ്റ് ഉണ്ടയില്ല അമ്മള് എളക്കി എളക്കി പാല്
ണ്ല്ലേ
ആഹ് വല്ല്യ ഇതില് എളക്കി എളക്കി അതൊരു മഞ്ഞ കളറാവണം പല് വറ്റി വറ്റി അപ്പഴാണ് അടപ്ര പ്രവണ അല്ലതെ ഇമ്മള് ഈ പീടിയന്നൊക്കെ വേടിക്കുന്നത് മാരിക്കിലാകും ഇതല്ല നന്നാക്കി ഇണ്ടാക്കണെങ്കി അടപ്രവൻ കൊറച്ച്പാട മളെ
ആഹ് ശരിയാ
മ്മക്ക് എല്ലാ ഫ്രണ്ടആളും കൂടെ ഒന്ന് ഒരുമിച്ച് വിളിച്ചിട്ടേയ്
ആഹ് അങ്ങനെ ചെയ്യാം
ആഹ് ആഹ് ആഹ് അമ്മക്ക് ഓലിം വിളിച്ചട്ടോ എല്ലാരും കൂടെ എല്ല ഓലോർക്കൊക്കെ മ്മക്ക് പറ്റുന്ന ദിവസം എണ്ണന്നുള്ളെ മ്മക്ക് ചോയ്ക്കാം
ആഹ് ചോയിച്ചോക്ക എല്ലാരോടും ആഹ്
ഇങ്ങട്ട് എന്നാ വരാൻ പറ്റുണച്ചാ അന്ന് ഇമ്മക്ക് ഒര് ഗംഭീര സദ്യ ഒരുക്കണം ലെ ആഹ് ഇമ്മക്ക് എല്ലാവര്ക്കുംകൂടെ ചെയ്യാം ഏഹ് എല്ലാരും കൂടെ ഒയോ ഒത്തുപിടുത്താ മലയും പോരും എന്ന് പറന്നില്ലേ ച്ചിയെ എല്ലാരും രാവിലെ ഇങ്ങട്ട് പോരുണ്ട് കുട്ട്യാളൊക്കായ്റ്റ് ഇന്നിട്ട് നമ്മക് ഇബടെ ആഹ് ഞങ്ങളും വര്ന്റ് അങ്ങ്ട്ടും ഇമ്മക്ക് എല്ലാരെ വീ ട്ടിക്കും പോണേ അങ്ങട്ട് ഓരോ ദിവസം ഓരോർത്തരുടെ വീട്ടിലൊക്കെ പോണം എപ്പളങ്കിലൊക്കെ അതല്ലേ ഫ്രണ്ട്സ് ആഹ് ആയിക്കോട്ടെ ഇമ്മക്ക് പോണം ആഹ് ശെരി ശെരി